ഹലോ
ഓ
ആഹ് നമസ്കാരം
ആഹ് നമസ്കാരം എന്താ പരിപാടി സുഖല്ലേ വീട്ടിലാണോ
അല്ല ഞാനിവിടെ കടേലാ
കടേല ഓഹ് ന്ത പരിപാടി
ഞാന് ന്ത പ്രത്യേച്ചൊന്നുല്ല ചെറ്യേരു പനിയൊക്കായിട്ട് ഇങ്ങനെ ആശുപത്രി പോവനിക്ക
ആഹ് ഇപ്പൊ ഞംള് കേര്ളത്തിലിപ്പോ കാലാവസ്ഥാ വ്യതിയാനത്തിന് ഒരു പ്രശ്നണ്ട്ല്ലേ നെലവില്
ആഹ് ഇപ്പൊ പൊതുവെ രോഗങ്ങള് വളർന്ന് പന്തലിച്ചോണ്ടിരിക്ക ഒരോര്ത്തര്കിപ്പോ എന്റെ മുതലാളിക്കെന്നെ ഇപ്പ വീട്ട്ലെല്ലാര്ക്കും പനിയാണ് ഇപ്പൊ ഇൻക്കും പനിയായി പ്പ പനിങ്ങനെ ഓരോര്ത്തരിന്ന് ഓരോര്ത്ത്രിക്ക് മാറിങ്ങൊണ്ടിരിക്ക പനി മാത്രാണെ കൊഴ് പ്പല്ല ഒ കഫക്കെട്ട് ചൊമ പിന്നെ ഛർദി എല്ലാണ്ട്
ആഹ് ഇങ്ങള് പവഞ്ഞപ്ലാണ് ഇൻക്കോർമ്മ വന്നത് കൈഞ്ഞരായ്ച ഇന്റെ വീട്ടിലെല്ലാർക്കും പനിയെയ്നി ഞങ്ങളെല്ലാരും പൊർത്തൊന്നും എർങ്ങാതെ വീട്ടിലടച്ചൂട്ടി ഇരിക്കേനി ഇനിക്കും ഇൻ്റ അച്ഛനും അമ്മാക്കും എന്റെ അനിയത്തിക്കും എന്റെ ജേഷ്ഠനും എല്ലാർക്കും പനിയേനി പനി മാത്രല്ല നിങ്ങൾ പർഞ്ഞ പോല തന്നെ തലവേദനിം ഛർദിം ഒക്കെണ്ട് അപ്പ ഈ അമ്മളീ കേര്ളത്തിനെ സംബന്ധിച്ച് അമ്മക്കൊരു കാലാവസ്ഥാ വ്യതിയാനങ്ങളിണ്ടല്ലോ ജൂൺ ജൂലൈ മാസങ്ങളായ മയക്കാലാണ് അതിനുമ്പ് വേനലേനി അപ്പൊ ഈ വേനൽന് ഈ മയക്കാലത്തിലേക്ക് മാറുമ്പള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ അതൊന്നുങ്ങള് പ്രശ്നാക്കണ്ട കാര്യല്ല അമ്മക്കിപ്പൊ ഇതിലേറെ വലിയ രോഗങ്ങളാണ് ഇപ്പൊ ഷിഖല്ല പോലത്തെ രോഗങ്ങളൊക്ക്യാണ് നമ്മള് വരുമ്പൊ പേടിക്കേണ്ടത് നമുക്കറിയാം കൊർച്ച മുമ്പ് ഞമ്മള് കൊറോണ വന്നതാണ് കൊറോണ കാൽത്ത് നമ്മള് എല്ലാരൊന്ന് പേടിച്ച് നല്ലൊരു ഭീതീലാര്ന്നു ഞമ്മളെല്ലാരുപ്പൊ കൊറോണെ സംബന്ധിച്ച് കൊറോണ എന്നിള്ളത് വെറും രണ്ട് ശതമാനം മാത്രം മരണ സാധ്യതള്ളൊരു രോഗാണ് പഷമ്മളിന്നാലും ഞമ്മള് പഠിക്കാനും അല്ലെങ്കിൽ ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരുന്ന് നമ്മളൊരു ലോക്ക്ഡൗൺ രൂപത്തിലായ്ര്ന്നു നമ്മുടെ ജീവിതണ്ടായിര്ന്നത് പിന്നെ അതിനേഷം നിപ്പ വന്നു നിപ്പ ന്നിള്ളതൊരുൻപത് ശതമാനത്തിലോ അൻപത് ശതമാനത്തോളം രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ മരണ സാധ്യത ഉള്ള ഒരു രോഗമാണ് നിപ്പ എന്നുള്ളത് നി പി നമ്മള അതിജീവിച്ചു ഇപ്പ നമ്മളെ കാലത്ത് ഇപ്പൊ ഈ കാലത്തുള്ളത് ശിഖല്ല എന്നുള്ളൊരു പകർച്ചവ്യാധിയാണ് അപ്പോ ഷിഗല്ല ഇതുവരെ ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ അടയാളങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇത് കൃത്യമായ മരുന്ന് അല്ലെങ്കിൽ തന്നെ ശുശ്രൂഷയായി ചികിത്സിക്കാനുള്ള മരുന്ന് എന്താന്നുള്ള കൃത്യമായി നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴഞ്ഞിട്ടില്ല ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ഭീതി മാത്രമാണ് ഇപ്പ നിലവിലുള്ളത് എന്താ നിങ്ങളുടെ അഭിപ്രായം ഹിഗല്ല കേരളത്തിൽ പടരുന്നുണ്ടോ
തീർച്ചയായിട്ടും നമ്മളപ്പോ നമ്മളെ പഞ്ചായത്തി തന്നെ ഇപ്പോ മൂന്ന് പേര് മര മരണപ്പെട്ടു ഈ രോഗം കാരണത്താൽ അതായത് ഈ രോഗം എന്ന് പറയ ഭയങ്കര നമ്മള് സാധാരണ നോർമല ആയിട്ടൊ ഒരു ജലദോഷം പനിന്നുള്ളത് തള്ളിക്കളയണ്ട പോലെ തള്ളിക്കളയേണ്ട ഒരു സംഭവം അല്ല അത് അത്രയും ഗൗരവം ഉള്ളതാണ് ഒന്നാമത് എന്താന്ന് വെച്ചാൽ നമ്മള് പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കണ സമയത്ത് വെള്ളം കുടിക്കണ സമയത്ത് ജ്യൂസുകളും മറ്റുള്ളത് കുടിക്കണ സമയത്ത നന്നായിട്ട് ശ്രദ്ധിക്കുക അത് തന്നെയ ഏറ്റവും ഏറ്റവും വേണ്ടത് ശ്രദ്ധയ രോഗങ്ങളൊക്കെ പടര പടരുന്നത് ഏറ്റവും കൂടുതൽ നമ്മള ഈ പിന്നെ പുറത്തുന്നുള്ള ഭക്ഷണവും പുറത്തു നിന്നുള്ള വെള്ളം കൂടി അതൊക്കെ കാരണത്താലാണ് വെള്ളം കൂടിയൊക്കെ നമ്മൾ പരമാവധി തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുകന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങങ്ങളക്ക ക്ക് മാർ മാറ്റാൻ കഴിയും അതുപോലെ തന്നെപ്പ അമ്മള് കൊറോണക്കമ്മള് ശ്രദ്ധിച്ചിന്നല്ലോ മാസ്ക് ഉപയൊഗിക്ക അത്പോലെക്കെ സാൻ പിസെയ്യ്ത്ട്ട് കൈ കഴുക എടക്ക് എടക്ക് വാഷ് ചെയ്യ അതൊക്കെ ഇതിന്റെ ഭാഗയിട്ടാണ് അതൊക്കെമ്മളെ എത്രത്തോളം ഞമ്മള് ഞമ്മളെ ശരീരത്തെ ശ്രദ്ധിക്ക്ണോ അത്രത്തോളം ന്നമക്ക് ഈ രോഗങ്ങളന്നൊക്കെ ഇതാക്കാൻ കഴിയും.
അതെ ഇങ്ങള് പറഞ്ഞപ്പളാണ് ഇൻക്ക് ഓർമ്മ വന്നത് ഞമ്മള് പ്രകൃതിയുടെ അവസ്ഥേന്നെപതാണ് ധാരാളം നഗരങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങള് വായുമലിനീകരണം ജല മലിനീകരണോക്കെ നന്നായി കൂടിക്കൊണ്ടിരിക്കാണ്. അപ്പൊ ഇതൊക്കെ മനുഷ്യന് നെ വരുത്തിവെക്കുന്നഓരോ പ്രക്രിയകളാണ് ഇതൊക്കെ അല്ലാതെ പ്രകൃതി മാത് ത്രം ന്നൽകുന്നൊന്നല്ല ന്നമ്മള് ജനങ്ങളെന്നെ ഇത്പോലെയുള്ള ധാരാളം വൻപുക പോറത്തു പുറപ്പെടുവിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. അല്ലാന്നുണ്ടെങ്കില് ന്നമ്മുടെ പബ്ലിക് അല്ലെങ്കിൽ പൊതുവെ ഇടങ്ങളിൽ വെച്ചിട്ട് പ്ലാസ്റ്റിക് പോലോത്തവ ന്നമ്മക്ക് ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാധനങ്ങളൊക്കെ കത്തിക്കുന്നു ഇതൊക്കെ ന്നമ്മൾ ജനങ്ങൾ വെരുത്തിവെക്കുന്നതാണ് ഇതാണ് രോഗങ്ങൾക് ക്കുള്ള പ്രധാന കാരണം പിന്നെങ്ങള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്നല്ല ഭക്ഷണം കഴിക്ക അല്ലെങ്കിൽ കൊറോണ കാലത്ത് ന്നമ്മള് ഉപയോഗിച്ച പോലെ മാസ്ക് ഉപയോഗിക്കു ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രതിവിധി എന്നുള്ളത്. ഇപ്പ ഞമക്കറിയാ ന്നമ്മള് ഓരോ ദിവസവും എത് എല്ലാ ഡോക്ടർമാരും പറയുന്നതാണ് എൽ എന്ത് രോഗംണ്ടായാലും പറയുന്നതാണ് ഒര് ദിവസം ഇത്രത്തോളം വെള്ളം കുടിക്കണംന്നുള്ളത്. പഷെ ന്നമ്മളാരും അത് ശ്രദ്ധിക്കുന്നില്ല ന്നമ്മൾ കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ ന്നമ്മൾ രക്ഷിതാക്കളാവട്ടെ. ആരു അത് ദൈനംദിന ചിൽ ചിട്ടകളിൽ പെട്ടതായിട്ട് എണ്ണുന്നില്ല. അത്കൊണ്ട് തന്നെണ് തലപ്പിൽ തളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മന്നപ്പിത്തം ചിക്കൻകുനിയ ഡെങ്കിപ്പനി അത് ശിഗേല്ല പോലോത്ത മാരകമായ രോഗങ്ങൾ ന്നമ്മളിലേക്ക് എത്തുന്നത്. ന്നമുക്കറിയ ന്നമ്മള് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ന്നമ്മടെ അംഗൻവാടികൾ മുതൽ ന്നമ്മടെ വലിയ ക്ലാസ്സുകൾ വരെ. കലാലയങ്ങൾ വലിയ ക്ലാസ്സുകൾ വരെ ന്നമ്മള് കുട്ടികൾക്ക് കൃത്യമായ പോഷകാഹാരങ്ങള്ൾ അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട് ന്നമുക്ക് അംഗൻവാടികൾ ചെറിയ പ്രായത്തില് ഒന്ന് മുതൽ അഞ്ചു വയസ്സ്ള്ള എഹ് ഒരു പ്രായക്കാരായ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് ന്നമ്മള് ദൈനംദിന അംഗൻവാടികൾ പാല്, മുട്ട, കടല ഇതുപോലത്തെ പോഷകാഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീകൾക്ക് ന്നമ്മൾ എന്തു കൊടുക്കുന്നുണ്ട് അവർക്ക് പ്രസവ സമയത്ത് കുട്ടികൾക്ക് ആവശ്യമായ റാഗി പ്പൊടി അമൃതപ്പൊടി പോലത്തെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മക്കറിയ കുട്ടികൾ എത്രത്തോളം പരിചരിക്കണം എന്നുള്ളതും കുട്ടികൾക്ക് ഏത് പ്രായത്തിലാണ് ഏതൊക്കെ പ്രോട്ടീനാണ് ഏതൊക്കെ വിറ്റാമിനാണ് കിട്ടേണ്ടത് ന്നമ്മൾക്ക് കൃത്യമായി അറിയാം. അതിനനുസരിച്ച് ന്നമ്മുടെ ആരോഗ്യ വകുപ്പും ആരോഗ്യ മേഖലകളും വിദ്യാഭ്യാസ മേഖലകളും സംയുക്തമായിട്ട് പ്രവർത്തിക്ക്ന്ന്ണ്ട് പഷെ ന്നമ്മളാരും ന്നമ്മടെ ഇപ്പൊ ന്നമുക്കറിയ കുട്ടികളൊക്കെപ്പൊ മൊബബിൽ മൊബൈൽ ഫോൺ എന്നുള്ള ഒരിതിലേക്ക് ഒതുങ്ങിക്കൂടി. രാവിലെ ഇസ്കൂളിൽ പോയാ കലാലയത്തിൽ പോയാൽ വൈകുന്നേരം നാലുമണിക്ക് വീട്ടിലെത്തിയ ഉടനെ അവര് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് സമൂഹ മാധ്യമങ്ങ ഉപയോഗിക്കാണ് അ ന്നമക്കറിയ ന്നമ്മള് കുട്ടികാലത്ത് ത്ത് ന്നമ്മൾ എന്തെല്ലാം കളികളിൽ ഏർപ്പെട്ടിരുന്നു. മൈതാനത്ത് പോകുന്നു കാൽപന്ത് കളി ക്രിക്കറ്റ് മറ്റ് എല്ലാവിധ കളികളിൽ ന്നമ്മൾ ഏർപ്പെട്ടിരുന്നു. അപ്പൊ അതുപോലെയുള്ള വ്യായാമങ്ങളൊന്നും ഇപ്പൊ ന്നമ്മുടെ ന്നെലവിലുള്ള കുട്ടികൾക്കില്ല അതുകൊണ്ട് തന്നെയാണ് അവരിത് പോലുള്ള പ്രതിരോധ ശേഷി ഇല്ലാതെ കുട്ടികള് വളരെ രീതിയിലുള്ള പെട്ടെന്ന് തന്നെ രോഗങ്ങൾ കടിമയാവുന്ന ഒര അവസ്ഥയാണ് ന്നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താ ന്നിങ്ങളുടെ ഒരഅഭിപ്രായം ന്നമ്മളെ ആരോഗ്യവകുപ്പ് ഇനി എന്തെലും മുൻകരുതലുകൾ ന്നമക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുണ്ടോ അതോ ന്നമുക്ക്ന്തെലും നിർദ്ദേശങ്ങൾ ആരോഗ്യ വയപ്പ് വകുപ്പിന് കൈമാറേണ്ടതുണ്ടോ എന്താ ന്നിങ്ങളുടെ ഒരു അഭിപ്രായം ഇതില്?
ശെരിയാണ് അമ്മള് ഇപ്പൊ ഇങ്ങള് പറഞ്ഞപോലെ തന്നെ അംഗൻവാടി മുതൽ ന്നമ്മള് പോഷകാഹാരങ്ങൾ മാത്രാ കൊട് ക്ക്ണത് എന്തിനേറെ അവടെ ഇപ്പൊ എഹ് ബിരിയാണി കൊടുക്ക്ണ് ണ്ട്. ബ അഗണവാടിഗള്ല് അതില് പോലും ഓയിൽ കണ്ടന്റോ മറ്റുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ന്നമ്മളിപ്പോ പൊർത്ത്ന്നുള്ള ഭക്ഷണം കഴിക്കൽ മൂലം പ അതൊക്കെ അമ്മള് ഇപ്പൊ ഈ ബാലവാടി ന്ന്ന്നും സ്കൂള്ന്നൊക്കെ ന്നമുക്ക് ന്നല്ല പോഷകാഹാരമായ ഭക്ഷണങ്ങൾ തെര്ന്ന്ണ്ട്. ന്നമ്മള് നേരെ ന്നമ്മള് വീട്ടിലെത്തിയ നേരെ ന്നമ്മള് അതിനെതിരായിട്ട ന്നമ്മള് പ്രവർത്തിക്കുന്നത് ന്നമ്മൾ നേരെ കുട്ട് കുട്ട്യാളെ കൂട്ടിയിട്ട് രാത്രി പോയിട്ട് അൽഫാമും ശവായ അങ്ങനത്തെ മറ്റേ അങ്ങനത്തെ പുറത്തുന്നുള്ള എണ്ണ പലഹാരങ്ങൾ അടങ്ങിയ പടികളും മറ്റ കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തെ നമ്മള് വേസ്റ്റ് ക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മ നശിപ്പിച്ചുൊണ്ടിരിക്കുവാണ് അപ്പൊ അത് നമ്മ എന്താ വെച്ചാല് നമ്മള ആ അംഗൻവാടികളിൽ നിന്ന് നമ്മള് ചെയ്യണുന്നത് പോലെ തന്നെ അതുപോലെ സ്കൂളിലക്ക് എത്തിയാലും നമ്മള് വീട്ടിൽന്നാണെങ്കിൽ പോലും നഞമ്മള് കൂടുതലായിട്ടും ഒരു മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ടു തവണയോ ഒക്കെ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുക അതിന് അതിൽ കൂടുതലായിട്ട് ദിവസം നേ ദൈനംദിനം പോലെ അതുപോലെ ആഴ്ച രണ്ടും മൂന്നും തവണയൊക്കെ കഴിക്കണവരൊക്കെ പലരും ഉണ്ട് അതിൽന്നൊക്കെ മാറിയിട്ട് നമ്മള എപ്പോഴും മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് പറയാനുള്ളത് കാരണം വെച്ചാല് ഓരോത് കഴിയും തോറും ഓരോ ദിവസം കഴിയ തോറും രോഗങ്ങൾ ഇങ്ങനെ മൂർച്ിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിച്ചൊണ്ടിരിക്കുകയാണ് കൊറോണ അത് കഴിഞ്ഞപ്പോ ശികല്ല അത് കഴിഞ്ഞൽ അങ്ങനെ ഓരോ വർഷങ്ങളാണെങ്കിലും ഓരോ മാസങ്ങളിലാണെങ്കിലും പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിച്ചുക കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെഈ മനുഷ്യന്റെ അശ്രദ്ധ മൂലം ഉണ്ടുന്നതാണ് ഇ ഈസുഖങ്ങളെല്ലാം മനുഷ്യന്റെ അശ്രദ്ധ മൂലം ഉണ്ടാവുന്നതാണ് എത്രത്തോളം നമ്മള് നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കണോ അതായത് ഒരു ഒരു പ്രസവിച്ച ഒരു കുട്ടിനെ നമ്മള എത്രോള ശ്രദ്ധിക്കണോ അത്രത്തോള നമ്മ നമ്മ ശരീര ന ശ്രദ്ധിക്കണം ണം എന്നാലേ നമുക്ക് രോഗങ്ങള നിന്നൊക്കെ മുക്തി നേടൻ കഴിയുള്ളൂ.
അത് നിങ്ങള് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മത് ഞാൻ കുറച്ച കാലം മുമ്പ് ഒരു ഭക്ഷണശാലയില് നമ്മുടെ ഈ ഭക്ഷണം വീട്ടുകളിലേക്ക് എത്തിക്കുന്ന ഒരു ജോലി ചെയ്തിരുന്നു അപ്പൊ ആ സമയത്താണ് വീട് ഞാൻീ ഭക്ഷണം വെക്കുന്ന ആ ഭക്ഷണം വെക്കുന്ന ഭാഗങ്ങളിലേക്കും ഞാൻ പോവാറില്ല അപ്പൊ ഭക്ഷണം വെക്കുന്ന ഒരു ഒരു മനുഷ്യൻ ഇന്നോട് വന്ന് പറഞ്ഞണ്ട് നീ ഒരിക്കലും ഇവിടുന്ന് ഭക്ഷണം കഴിക്കരുത് കാരണം ഇവിടെയുള്ള ഭക്ഷണങ്ങളില് അതിന് രുചി കൂട്ടാൻ വേണ്ടിട്ട് അതിന്റെ നിറം കൂട്ടാൻ വേണ്ടിട്ട് പല സാധനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ലഹരി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് അപ്പൊ നീ ഇവിടുന്ന് ഭക്ഷണം കഴിക്കരുത്ന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രത്തോളം അജനോട്ട അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് കളറ് ഇതുപോലെയുള്ള ഓരോ ലഹരി പദാർത്ഥങ്ങളൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമായ കാര്യം ഹാനമായ ഹാനികരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതുപോലെയുള്ള ഭക്ഷണ ശാലകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയ ഭക്ഷണശാലകൾ എത്രത്തോളം നമ്മുടെ കേരളത്തിൽ എത്രത്തോളം വേഗതയിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. മലബാരഏരികൾ പ്രത്യേകിച്ചും എത്രയോ പെട്ടെന്നാണ് ഓരോ ഭക്ഷണശാലകളും പെട്ടെന്ന് പെട്ടെന്ന് വരുന്നത് കാരണം അത്രത്തോളം നമ്മള യുവാക്കള് നമ്മുടെ കുടുംബക്കാര് നമ്മുടെ രക്ഷിതാക്കള് എല്ലാവരും രാത്രി ആയാൽ അല്ലെങ്കിൽ വൈകുന്നേരം ആയാല് നമ്മുടെ ഭക്ഷണം വീട്ടിലുണ്ടാക്കുന്നതിന് മടിച്ചിട്ട് ഇതുപോലെയുള്ള ചെല ശാലകളിൽ പോയിട്ട് അവിടെ കൊയിപ്പ് കൂടിയ ഇതുപോലെഉള്ള മയോണൈസ് മന്തി അൽഫാം പോലത്തെ ഭക്ഷണങ്ങൾ കഴിക്കുകയും ഇതുപോലെയുള്ള കൊളസ്ട്രോള് മറ്റു രോഗങ്ങളെല്ലാം വരുത്തി വെക്കുന്നൊരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളില് കഞ്ഞി ചക്കക്കൂട്ടാന് പയറ് അതുപോലെ പൂള കൂട്ടാന് ഇത് പോലെയുള്ള കൂട്ടാനുകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഈ സമയത്ത് നമുക്ക് ഇപ്പൊ ഈ കാലങ്ങളിൽ നമുക്ക് അതുപോലെയുള്ള ഭക്ഷണങ്ങളോ അല്ലാത ഇതുപോലെയുള്ളതാധുതങ്ങളെ പ്രോട്ടീനുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല നേരെ മറിച്ച് എല്ലാവരും അടി നമ്മടെ രക്ഷിതാക്കളടക്കം പ പരസ്പ്പരം ഇതിലെന്താണ് മത്സരിക്കാണ് നമ്മുടെ ഇന്ന് ഭക്ഷണം വാങ്ങി നാളെയും വാങ്ങിട്ടില്ലെങ്കിൽ മോശം അല്ലേ അല്ലേല് വീട്ടിൽ ഇതുപോലെയുള്ള ഒരുഭക്ഷണം ഉണ്ടാക്കുന്നത് എത്രത്തോളം ആ ബുദ്ധിമുട്ടാണ് ഇത്രത്തോളം ഒരു മടി ഉള്ളൊരു സമൂഹത്തിലേക്കാണ് നമ്മളിപ്പൊ ജനിച്ചു വീണിട്ടുള്ളത് അപ്പൊ നമ്മളെ ജനിച്ച തിന് ഓരോ കുട്ടികളും ഇതുപോലെയുള്ള കൊഴിപ്പുകൾ അടങ്ങിയ ഇതുപോലെയുള്ള അജ്നാമോട്ട പോലത്ത നമ്മുടെ ലഹരി അല്ലെങ്കിൽ ഹാന നമ്മുടെ ശരീരത്തിന് ഹാനികരമായ രീതിയിലുള്ള ഓരോ പദാർത്ഥങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങളാണ് അവരുടെ ചെറുപ്പം മുതൽ കഴിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെതിരെ നമ്മുടെ നമ്മുടെ ആരോഗ്യവകുപ്പും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാം സംയുക്തമായിട്ട് നമ്മുടെ കുട്ടികളെയും നമ്മുടെ യുവാക്കളെയും നമ്മുടെ രക്ഷിതാക്കളെയും നമ്മുടെ പ്രായം ചെന്ന മുതിർന്നവരായ നേതാ എല്ലാവരെയും രക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള പദ്ധതികള് തുടർച്ചായി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കിത് തടയാൻ കഴിയ നമ്മുടെ കേരത്തിന്റെ ഭാവി നമുക്ക് സംരക്ഷിക്കാൻ കഴിയും ന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്
അതെ അതെ ശരി തീർച്ചയായിട്ടും എന്താച്ചാല് നമ്മുക്കിപ്പൊ വീട്ടിൽന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡുകളന്നെ നമ്മളിപ്പൊ പുറത്തു പോയി കഴിക്കുന്നത് നമ്മള അത് നമ്മളെ സൗകര്യം മൂലംമ്മള് മാറ്റി ചിന്തിക്കുകയാണ് കാരണം ഇപ്പോ ബിരിയാണിയുള്ള ബിരിയാണിയാണെന്നുണ്ടെങ്കിൽ നമുക് പൊറത്ത്നിന്ന് ഉണ്ടാക്കിയാ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല സ്വാദ് ഉണ്ടാവും ന്ന് പറ ട്ടാ മ്മള് പൊറത്തു പോയി ഭക്ഷണം കഴിക്കണത് അതേ സാധനം നമ്മള് വീട്ടിൽ ഉണ്ടാക്ക എന്ന്ണ്ടെങ്കിൽ നമുക്ക് നല്ല ആഹ് ശരീരത്തിന് ഗുണമേന്മ ഉണ്ടാവുന്ന രീതിൽ നമുക്ക് ഭക്ഷണം ണ്ടാക്കാൻ കഴിയും ഇപ്പൊ മയോണൈസ് ഉണ്ടാക്ക എന്നുണ്ടെങ്കിൽ നമുക്കിപ്പൊ അതില് കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഓയിലും വെളു തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കോഴിമുട്ട ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അത്ണ്ടാക്കുന്നത് അതിന് നേരെ നമുക്ക് വീട്ട്ന്ന് നമുക്ക് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉരുളൊക്കെഴങ്ങും അങ്ങനെ അങ്ങനെത്തെ ദുബ ഗിച്ചിട്ട് നമുക്ക് വളരെ ഓയിൽ കണ്ടന്റും മറ്റതും കുറച്ചിട്ട് നമക്ക് വീട്ടിൽന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയും അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും ക്കാനും രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാനും വലിയ വലിയൊരു പ്രയോജനമുള്ള സംഭവമാണ് ഇതൊക്കെ അതായത് നമ്മള് ഭക്ഷണം മ്മള് കണ്ട്രോൾ ചെയ്യുക ഭക്ഷണം നമ്മൾ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്ക അത്യാവശ്യം വന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടാതെ കിഴിയേണ്ടി വന്നാല് നമ്മക്ക് പൊറത്തു പോണ സമയത്തൊ അല്ലെങ്കിൽ യാ- ത്ര സമയത്തക്ക നമുക്ക് ഭക്ഷണം കഴിക്ക അല്ലാതെ വേറെ മാർഗം ഇല്ലാത്ത സമയങ്ങളിൽ മാത്രം പൊ റത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്ക അതുപോലെ ബാക്കിയുള്ള സമയങ്ങളിലും ഒക്കെ നമ്മള് വീട്ടിന്ന ന്നെ നമുക്ക് വീട്ടിൽന്ന് നമുക്ക് പറ്റണ രീതിയിൽ നമ്മുക്ക് പറ്റണ കളറോ അതുപോലത്തെ മറ്റുള്ള സംഭവങ്ങളും കൂട്ടാതെ ത്തന്നെ നമ്മള് വീട്ടിൽന്ന് നമുക്ക് കഴിക്കാ പറ്റണ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ നല്ല പിന്നെ ഗുണമേന്മ ഉള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീര നമുക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ കഴിയും
അതെ അതെ നിങ്ങൾ പറഞ്ഞ വലിയൊരു കാര്യമാണ് ഈ യാത്രകളിലാണ് നമുക്ക് ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലുമായും ആവശ്യമായി വരുന്നത് അല്ലാത്ത സമയത്ത് നമ്മുടെ വീടുകളിൽ നമുക്ക് കൃത്യമായിട്ട് ഇതുപോലെ ആരോഗ്യപരമായി നമുക്ക് ഭക്ഷണണ്ടാക്ക പക്ഷെ എല്ലാവർക്കും ഇപ്പ മടിയാണുള്ളത് ഇവര് ഇതുപോലെയുള്ള ഭക്ഷ പെട്ടന്നുള്ള ഭക്ഷണശാലകളിൽ പോയിട്ട് പെട്ടെന്ന് കിട്ട കിട്ടുന്ന രീതിയിലേക്ക് അത്രത്തോളം പൈസ ചെലവാക്കാൻ അവർക്ക് മടിയില്ല കാരണം ഇവര് മടി മടിയാണ് അവരെ കാര്യമായിട്ട് ഇതിലേക്ക് നയിക്കുന്നത് നമ്മുടെ രക്ഷിതാക്കളാവട്ടെ ആരാവട്ടെ അപ്പൊ ഇത്തരത്തിലുള്ള ഇതുപോലെള്ള ഹാനികരമായ ഭക്ഷണത്തിൽനിന്ന് എനിക്കററിം ഇന്റെ നാട്ടിലൊരു മ ഇതിഹാസ ഭൂമിയിലെ ഛായമാക്കാനി എന്നൊരു പീടയുണ്ടായിരുന്നു അപ്പൊ അത് ആരോഗ്യവകുപ്പ് വന്ന്ട്ട് അവിടെ ഹാനികരമായ രീതിയിലുള്ള പദാർത്ഥങ്ങൾ അവര് ഭക്ഷണത്തിൽ ചേർക്കുന്നുണ്ടന്ന് പറഞ്ഞിട്ട് അവര് അതിന് ശിക്ഷ ശിക്ഷ ഈടാക്കുകയും അത് ആഹ് കട അവരെ അവരെ കൊണ്ട് പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ ഇതുപോലെയുള്ള കഠിനമായ ശിക്ഷ ശിക്ഷാർഹം ശിക്ഷാർഹമായ ഓരോ നിയമങ്ങൾ വരുമ്പോഴാണ് ഇതുപോലെയുള്ള നമുക്ക് തടയാൻ കഴിയുള്ളൂ നമ്മുടെ നാടിനെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാൻ കഴിയോള്ളു നമുക്ക് ഇതുപോലെയുള്ള വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്
അതെ അതെ നമുക്കിപ്പ കൂടുതൽ നമുക്ക് ഫോണിൽ കൂടെ സംസാരിച്ച് തീർക്കാൻ പറ്റുതിനേക്കാൾ കൂടുതലൽ നമുക്ക് പിന്നെ സംസാരിക്കാനുള്ള വിഷയങ്ങളാണ് നേരിട്ട് കാണുമ്പോ നമ്മുക്ക് സംസാരിക്കാതല്ലോ
ഓക്കെ ഓക്കെ ഇപ്പൊ അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു ഓക്കെ ശരി ശരി നന്ദി നന്ദി നന്ദി